ആ കേക്കണ്ണ്ടാ
ആഹ് കേക്കണ്ണ്ട്
എന്താ പരിപാടി
ബടൊണ്ട് കുട്ടിയാ
ഇവിടെണ്ട് പിന്നെ ഫോൺ വെച്ച് കൊടിത്തിക്ക് പാട്ടെച്ചൊടുത്തക്ക ഞാൻ പാത്രം കഴുക്യോണ്ടിരിക്കണ് ന്ന് മറ്റേ ഗപ്പി എക്കും പോണോണ്ടേ വേഗം ഒരുക്കട്ടെ എന്ന് വച്ചാ ഒന്നും പണിയൊരുങ്ങി അന്ന് നേരം വെളുത്തെ മുതൽക്കു തന്നെ പരിപാടി ഉ മുട്ടിത്തിരിച്ചിലാണ് ഫുള്ള് ഇപ്പ എണീച്ച് വന്നേക്കല് കരച്ചില് തുട
ഉം ഉം
പിന്നെ എടുത്തങ്ങോട് നടക്കന്നെ
ഉം ഇന്ന് മയ്യല്ല ഇങ്ങനെ പെയ്ത്ങ്ങോണ്ട്
ദിവസത്തി
ന്നട്ടെന്താ കൂട്ടാണ്ടാക്കിയേ
കൂട്ടാനന്താന്ന് ന്നാൾത്തെ കൊറച്ച് കൂന്തള്ണ്ടായിന്ന് മേടിച്ചത് അത് അങ്ങട്ട് ബാക്കി ഉണ്ടായിരുന്നത് എറച്ചി കാണ്ണ പിരാന്താൻകിപ്പം
ആ പ്പൊ ദിവസറച്ച്യായിട്ട്
അപ്പൊ ഞാൻ ആ കൂന്തളാണ്ട് ഇതാക്കി പിന്നെ മത്തന്റെല ണ്ടായിന് കുടിന്ന് കൊടുന്നത്
ആഹ് അത് താളിച്ചു
ത ത വെള്ളം പറ്റിച്ചി ങ്ങാട്ട് ഉപ്പേരിന്റെ പോലെ ആക്കി
ആഹ് ആ അതാ രസ്യത ചെറുതാക്കി
ഞാൻ മത്തിനാട്ടില്ല അറ്റഞൻ നേരമ്പോൊന്നും കളയൂല അങ്ങനെ ചെറുതാക്കി അരിഞാണ്ട് അങ്ങടത്ക്കും യ്ക്ക് നുള്ള് വെളിച്ചെണ്ണിം ഒറ്റിച്ചു ആഹ് ങ്ങനെ തോന്നും ഞാൻ അങ്ങനെ ചെയ്യല കുടീന്ന് പോന്നപ്പൊ കൊറച്ച് കൊഡിന്നീനു പിന്നെ കുറച്ച് കൊടുത്തച്ചി വന്ന് എന്നട്ട് പിന്നെ ഇങ്ങട്ടും പിന്നെതാക്ക ഞാൻ കൊറച്ച കൊറ ഞാൻ മറ്റല്ല തിന്ന് കൊറച്ച കൊറച്ച ഇങ്ങനെ എടുത്ത്ങ്ങാട്ടെ
ഉ അത മറ്റേ നാൾ ഇദേമാർക്ക് മത്തന്റെല പിന്ന പ്പൊ അതിന്റെ പിന്നാലെ ചീരന്റെ എ ലി ഉണ്ട് പിന്നെ മുരിങ്ങൻലി ഉണ്ട് ഞാൻ എന്താട്ടി മൂന്നും പാടണ്ട് ഉ് ഉപ്പേരിയാണ് വെച്ച് ഒക്കെ പാടപ്പ ചാറച്ചാണ്ട ഇതാവലോ അതില് ഞാൻ നമാർക്ക് ആ രസമാണ് അപ്പൊ പാറ്റിന്റെലും മത്തന്റെലും ചീര കുഞ്ഞങ്ങാണ്ട് ഒരുമിച്ച് വേച്ചിട്ട് പിന്നെ പിന്നെ വാവാ നേരത്തെ മുരിങ്ങൻന്റെല്ല ഇട്ടു എന്നിട്ട് പിന്നെ തേങ്ങയും ചേച്ചിട്ട് ആഹ് ഇല്ല അപ്പൊ എന്താ ആ തേങ്ങ ചഴച്ചിട്ട് ഇങ്ങാണ്ട് പിന്നെ അങ്ങനെ ഇട്ട പിന്ന പാ വബാ കൊടുവിടുന്ന് പായത്തില്ല ോിച്ചിണ്ട് അപ്പ അങ്ങനൊക്കെ പാറ്ററ അവസ്ഥല്ലേ ആഹ ആ അപ്പൊന്താ പറ നല്ലതണ പള്ളക്കും നല്ല സുഖമാണ് മറ്റുന്ന
ആ മറ്റേതങ്ങനെ വയർ ഉറച്ചും കൊണ്ടല്ലേകാരം എനിക്കൊക്കെ ഇത് നല്ല ഞാൻ ദിവസം ഒന്നെങ്കി കുറച്ച് മുരിങ്ങടത് വെക്കും അല്ലെങ്കിൽ കുറച്ച് മത്തന്റെല അല്ലങ്കിൽ കൊറച്ചു പിന്നെ ത് ഇലേല് ദിവസം കൊറചീചെ കൊറച വെക്കും
ആ അത് മുരിങ്ങ എന്താ ഇപ്പം മുരിങ്ങ കയ്ച്ചുണുണ്ടോ
ഇല്ല ഞൻ വച്ചിട്ട കുഴപ്പൊന്നുല്ല നല്ലോണംതെയുത്ത് നല്ലോണം ഇണ്ടായിക്ക്ണ് ഇന്നിപ്പോ സൂറത്താത്താക്ക് ഒടിച്ചു കൊടുത്തു ഞാന് ആ വെള്ളം നല്ലോണം കൂടിക്കണ് ആ താഴത്തെ മൂ ആ താഴ താഴെത്തെ റിങ്ങുകളൊക്കെ മൂടി വന്ന് മേലത്തെ മൂന്ന് റിങ്ങുമൊക്കെ ത്തിക്കുണു
ആ ഇന്നലെ രാത്രി നേരംവേളുക്കോളം മഴന്നേന്നു
ഇന്നലത്തെ കാര്യം പറയന്ന് ഇന്നിപ്പോ അയിലേറെ കൂടിയിട്ടുണ്ടാവും
ആ ഇന്ന് കൂടിട്ടുണ്ടാവും ഇന്ന ഇതേമാതിരി പോ നേരംവെളുകോളം മഴല്ലെന്നു ഇന്ന്
മഴ രണ്ട് മണിക്ക് ഞാനാണ്ട് നെട് യിച്ചിട്ടെ ആ ആ അന്തിക്ക് പെരും ഇടീംങ്ങട്ട് പൊട്ടീട്ട് തരിച്ചങ്ങട്ട് ഞാൻ നെട്ട് കുട്ടീച്ചിക്കൊറക്കത്തനിങ്ങട്ട് നാൾ നല്ല ഇടിവാളും നല്ല ഇട്യേനി ഇതിന്റെ ഉള്ളക്കൊക്ക കേൾക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഐടി ന്നെ വേണ്ടേ ആഹ അല്ലാത ഇതിന്റെഉള്ളക്ക് കോലല്ലേറ
ഉം ന്ന അഹൊന്നും ഞാനറ്ഞ്ഞില്ല നേരെ വെളുക്കോളാം മയണ്ടായിരുന്നു നമ്മള് കടന്നപ്പോ തന്നെ അങ്ങെനെ തായിരുന്നു ഇതായിന് പിന്നെ പെയ്ത് അങ്ങനെ പിന്നെ നേരം ബെൾത്തട
ആഹ് ചോർന്നിട്ട് പിന്നീപ്പ പെയ്തിലെ പിന്നീയിപ്പതന്നെല്ലേ ആഹ് മഴ പെയ്തു അപ്പ തന്നെ പെ ക്ണ ആൾക്കാർ വന്നക്കേന്നു ഇബടെ ഐറ്റവെടെ വന്ന്‌ട്‌ കുടുങ്ങി ആന്ന് ഞാ എന്റൊച്ച കഴിഞ്ഞ പ്രാവശ്യാന്നും ഓല് വന്നിട്ട് ഇണ്ടായിണ്ട് കഴിഞ്ഞ പ്രാവിശ്യൊക്കെ പിന്നെ ഓലെ പുതി ഞാ എത്ത് ഇറ്റ് ലാന്ന് കർ തീ കുണു
ആഹ് ആഹ്
എല്ലാ മാസൊന്നും കൊടുക്കലൂല്ല രണ്ടു മാസം മൂന്ന് മാസം കൂടുമ്പൊ ആഹ് ആഹ് ആഹ് ഇച്ച് പിന്നെ ഇത് കൊടു നീന്റെ സംഭവങ്ങളും തുംഇതൊക്കെതിന് അത്യാവശ്യം ഉണ്ടായിരന്നു ഇപ്രാവശ്യം കൊടുക്കാന് രണ്ട് മൂന്ന് ചാക്ക് ഉണ്ടായിന്നു അപ്പൊ പിന്നെ അഹ് കൊടുത്തു പിന്നെ ഓന്റെ പമ്പേസിന്റെ ഇതാ ഉണ്ടാവോണ്ടേ അത് ആ കൊറേണ്ടല്ലോ ആ ഞാനാ ജെല്ലി എന തൊടൂക്കാണ്ട്കളയും ഞാൻ അയ്ന്റെ കവറ് മാത്രം ഇടും അയ്ക്ക് അഹ്പോല് കൊണ്ടോ ണോ സമാധാനം അല്ലെങ്കി പതയറ്റവും കെത്യെടും ആഹ് കത്തിച്ചാനും കൊലല്ലാതില്ലാത്ത അവസ്ഥേക്കാരം
അതെന്താരില്ല ഒന്നായിട്ട് ഒരു കവറിൽ ഇടല
ഒക്കെ ചാക്ക് കണെ ഇടക്കും ഞാൻ ദിവസം ദിവസത്തെ അങ്ങനെ വിച്ചിട്ട് അത് കളയുമ്പോ ഐക്കങ്ങനെ ഇട്ടക്കും അപ്പൊ തന്നെ ആ ഉടെ തന്നെല്ല ചാക്ക് വെച് ക്ക്ങ് അയ്ക്ങ്ങനെ ഇട്ടക്കും
ഓൽ ചാക്ക് അവിടുന്ന് കൊണ്ടോവ അതോ നമ്മള് കൊണ്ടയ് കൊടുക്കണോ ഏ
പിന്നെ ഇവിടുന്ന് ഇവിടുന്ന് റോഡും മൊക്കെ അല്ലല്ലോ അപ്പൊ ഞമ്മള കൂട്ടിട്ട്ക്കോ പിെ കൊണ്ടങ്ങ ഇവിടെ റോഡ് പററ പിന്നെ അതിന മാത്രമല്ലോ ചക്കക്ക അമ്മ അടുത്തൊക്കെ ഉണ്ടാവുള്ളു ആ ആ് ചക്ക് തരരുന്നുണ്ട് ചെറ ചക്ക് തന്നു ക്കുന്നു ചാക്കിനാണ് കൃതിയുടെത്താതെ ടുന്നത് ഞാൻ ചാക്കിലേക്ക് ആ ഞാൻ ചാക്കിലേക്ക് എാ കാട്ടി വെച്ചാല് ഇവിടെ വക്ക ചെയത് മറ്റേന്നീലക്കെ അവർല്ലേ പിന്നെ ആ അതിന്റെ പിന്നെ ബേസ്റ്റിന്റെ പിന്നെ കബറ കൈക്കിട്ട്െച്ചക്കായിരുന്നേ അല്ലാത അപ്പ അത് നടക്കണ്ടേ ഇപ്പ അെന്താ അപ്പത് എല്ലാ അതും കൂടി ഒക്കിച്ചിട്ട് എത്തൂല ചാക്ക് ചാാക്കക്കക്ക ഇതിനികവറോടുകൂടെ നക്കിച്ച് അവിടത്തെയേതാണ്ട് എടുത്തുകൊടുത്തു
ഇന്ന്, എന്താ ചക്കക്കുരു മുരുങ്ങക്കാചാറുണ്ട്. വത്തലും തൈരും മിനിഞ്ഞാന്ന്‌ പോലെ മോശ, ഇപ്പൊ കൊടുത്തീല്ലേ
ആ.. ആഹ്.. ആ ഞാനതൊന്നും കഴിച്ചിട്ടില്ല. എനിച്ചതിന്‌മുന്നേമേടിച്ച വത്തലുണ്ടായിരുന്നു ഫ്രിഡ്ജില് വത്തലുണ്ട് പിന്നെ കുറച്ച്, കൊറ ഒരു പൊടിയുണ്ട്. ഒരു മൂന്നാല് അയലകുട്ടികളുണ്ട്. ഇനിയത് കഴിയട്ടെ എന്നിട്ടേയുള്ളൂ നീ മേടിച്ചുനോക്കിയോ എന്തേ
ഒൻപതാം തീയതിമുതൽ മീൻ വരുന്നിലാന്ന് തന്നെ പറഞ്ഞെ
ആ... അപ്പൊ കൊറച്ച്, കൊറച്ച് മേടിച്ചു വെക്കണം. മീൻമേടിച്ച ഫ്രീസറിൽ വെച്ചു കഴിഞ്ഞാല്
കൊറേ മുന്നേന്നു പാണ്ടിക്കാടിന്ന് അങ്ങാടീന്നൊക്കെ വാങ്ങിയായിരുന്നു.
പിന്നെ മാ.. മാ.. മകന്റെ കൊച്ചിനുമിതേപോലെ കുന്തള്, അതാണ് അ.. അ.. ആ എങ്ങാണ്ട് അങ്ങോട്ട് ആ ബോ ക്സിലാക്കിയാണ്ട് തന്നെ ഫ്രീസ് ചെയ്തുവെക്കും
ആ ഏ അന്നു വാണോയ്ച്ചു മീന് അപ്പൊ പിന്നെ അത് ചെറുതാണെന്നുപറഞ്ഞപ്പോ പിന്നെവാങ്ങീല അത് ഇതൊരു ഇത്തിരിയുള്ളല്ലോ ചെറുതായപ്പോ പിന്നെ വാങ്ങീല്ലായത്.
ഏ.. അ.. ആ..
ഒർച്ചിരിക്കും
മ് അ ഇമ്മൂട്ടി അൻക് എർച്ചി തന്നോ
ഇക്കൊന്നുല്ല
ഏ കുടി ബർ
ഐസ്ക്രീമിണ്ട് അ ഔട് ഔട ഒരു ബോക്സ് ‌ലിറ്ററിന്റെ കുപ് കുപ്പിയില്ലേ ആ കുപ്പി അ അ അയി ലാണ് കവറൊന്നല്ല ആ ബോക്സ് അങ്ങനെവെച്ച്ക്ക്ണ് അയ്ലെത്ര ഉണ്ട്ന്ന ഞാൻ നോക്കിട്ടില്ല ഇവിടെ ഫ്രിഡ്ജിലുണ്ടത് ഇനി നു ഒരു ഐസ് സിമ്മിന്റെ ബോക്സ് ഒരുകവർല്ട്ട്ക്കാണ്ട് കൊട്ന്നുക്കുണ് അത് ണ്ട്
ആ ഇമ്മണ്ട് ചോയ്ച്ചണ്‌ അപ്പാ അന്ന് ജ് കൊട്ന്നു പ്പം ഞാൻ മർ ന്നു പറഞ് മർന്നു അർഞ്ഞു അപ്പൊ പിന്നെ എന്ത മേ ന കൊറച്ചള്ളല്ലോ ആർണം ആ ഓള് വല്യ തീന്ന് കിട്ടീല പ്പോ ചെറ ഇത് ട്ത്തക്കാണ് പർന്നു ർന്നു കുഞ്ഞിപ്പാന്റെ എർച്ചിട്ടിയോ അൻക്ക്
ഉ പള്ളിക്കതെന്നള്ളൂ വേറൊട്ന്നും എർച്ചിയൊന്നും കിട്ടീല താത്താക്ക് കെിട്ടിയർരുന്നു പിന്നെ താത്താക്ക് ഉം ഉം ഇവിടക്കൊന്നില്ല ഇവിടക്ക് ആ പള്ളിക്ക്ന്ന കിട്ടിയ തന്നെ അതില് പൗതി നെജും എല്ലും
ആ അതാണ് പക്ഷെ അയിനെ പറീന്ന് കെട്ടീല്ലേ ഓൽക്കൊക്കെ നല്ല ച്ചില്ലപറഞ്ഞ് അപ്പൊല് ആക്കി അയച്ച് നോൽ ക്കെ അങ്ങനെ കിട്ടണതേ
ആഹ് ഇത് ബാക്കി ള്ളിൽക്കൊക്കെ വെറുതെ അങ്ങനെിട്ടാ പള്ളിന്റെ മുതലൊക്കെ അങ്ങനെ കാട്ടീട്ട് വല്ലേ കാര്യം
ചവവലല്ല വജിനെ പറയേണ്ടിരും അയ്നെക്കെ
കൊറച്നല്ലേ
അതാണ ഉം ന്തുട്ടാ നച്ചൊക്കെ കാട്ടിയത്
ഞാൻ കുഴിച്ചുട്ടു പിന്നെ അല്ലാത്താട്ട മ്മറഞ്ഞ് കുജ്ജി ത്തി കൊയിിച്ചിട്ട് ചുത്തി കൊഴിച്ചിട്ടളാറഞ്ഞു അടിയ തൊട കൂടെണ്ടാ എന്ന അന്ന് ചെിച്ചപ്പ നജണ അപ്പ പിന്നെ അവിട തറവാട്ടന്ന് കൊടുതയച്ച അതിലുണ്ടായിരുന്നു നജ്
ആ തൊടുകൂടി കുഴിച്ചിട്ടന്ത വൽച്ചെറിഞ്ഞ് കഴഞ്ഞാ ഈ കാക്കച്ചയാൾ അങ്ങോട്ടും ഇങ്ങട്ടും കാണ്ട്പ്പപ്പോ പർപ്പിന്റെ മേലും
കൊട്ന്നിട്ട് കഴിഞ്ഞാല് അതും മതിയാവൂലേ ആ കെൻറ്റ്ക്ക് കൊല്ലം കൊട്ന്നിട്ട് കഴിഞ്ഞാല് അതും മതിയാവൂലേ അതുകണ്ട് ഞാൻ പിന്നെ വേഗം ആണ് കുഴിച്ചിട്ടു പിന്നെ അത് ഇട്ട് വെച്ച കഴിഞ്ഞ കഴ പിന്നെ അാല അല്പ്പ എല്ലന്നെ മാ മാപ്പ പറ പരാജല്ലിയറ കു മറ്റേ ആ അതെന്തിനാ പറ്റാ അയമല് ച്ചി കൂടി ഇല്ല അല്ലാത്തതൊക്കെ ഇതാക്കി വച്ചു ബാക്കിലന്ന് ഞാാന് മൂന്നാല് എങ്ങനെ രണ്ട് മൂന്ന് പോക്കുംപ്പ അല്ലാ എതുട്ടാ ആവശ്യുണ്ടാവുമ്പോ അങ്ങനെടു
ഇഞ്ഞിവല്ല പോളിതൊക്കെ കി കട്ടാണ വല്ല കൂട്ടാനൊക്കി ങ്ങാണ്ട് വെക്കാനും
ഒക്കെ പറ്റും ണ്ടോ ഈ ഇറച്ചി കാണാന
അതന്നെ അപ്പ എന്താണെങ്കിലും ഇറച്ചി ആ വെറുക്കൂല വെറുപ്പ് വരൂല ഇറച്ചിയും കോയി കണ്ട് കഴിഞ്ഞാ പിന്നെ ഒരു നേരം ഒരു ദിവസം തരക്കടിള്ള പിറ്റത്തെ ദിവസം കാണുമ്പോക്ക് പിന്നെ എന്ത
പിരാന്താണ്ച്ച് ആ ഇന്നലെത്തന്നെ ഞാനാ നെയ്ച്ചോറൊന്ന് എടുത്തിട്ടില്ല മിനിങ്ങാന്നത്തെ ആഹ് മിനിങ്ങാത്തെ നെയ്ച്ചോറിനെന്റെ ഫ്രിഡ്ജിലുണ്ട് ആ ഞാൻ ഇനി ഇപ്പൊന്താ മൂന്തോണ്ട് വെറും ചോറ് ഉച്ചക്കത്തെ ഞാനങ്ങട് ചൂടായി കൊടുക്ക എഴതീട്ട്
ആഹ് ആഹ് ഞങ്ങള് പിന്നെന്നലെ അന്തിക്ക് പിന്നെ അതെടുത്തു എടുത്തുന്നാണ് പിന്നെ എറ ച്ച് താക്കിങ്ങണ്ട് പിന്നെ കൊറച്ചു നീട്ടി ങ്ങാണ്ട് അങ്ങനെ ഉപയോഗിച്ച് കുട്ടിയാക്കുവൊക്കെ
ഉം അയോക്കെ പാടുണ്ടെങ്കിലും കാണിച്ചല്ലേ വ ഇത്
വിടെ ഒറ്റക്കാവുമ്പോ നമ്മുക്ക് എടുക്കാനും തോന്നൂലത്
ഒന്നല്ലെ പിരാന്താണ് കാണത് ഞാൻ കാണെന്നെ പിരാന്ത് അപ്പ അല്ലെ മിയമോള് ഉച്ചക്കെണ്ടെങ്കി ലും ഞാന്
ഒരു അങ്ങനെ ഒപ്പത്തിന്നും ഇത് നമ്മള് ഒറ്റക്കാവുമ്പോ നമുക്കൊന്നും മേണ്ടേയ് നമ്മളങ്ങനെ നടക്കും ഉം
ഇപ്പൊ വായിച്ചപ്പ ആഹ് ഒന്നും തിന്ന ട്ടില്ലല്ലോന്നുള്ള ഓർമ്മ വന്നേ അപ്പൊ വേഗം എന്താട്ടി പിന്നെ ചോറ് കൊടുത്തു ആ മത്തൻ വടിച്ചത്ടുത്തു പിന്നെ കുറച്ച് മീൻ ഉടു ട്ടിങ്ങാട് അങ്ങനെ ഇരുന്നങ്ങാട് ആ ചോറി ഞാൻ തിന്നു.
ഉം അത് അതെ മറ്റിയത് നമ്ളെ
ആ ആ ആ സമയക്ക ഇന്നല ഇന്നല്ലെ ആ ഇതിപ്പോ ചോയിച്ചാലുംല്ല അങ്ങെ അങ്ങനെ അങ്ങനെ നടക്കും. ത്തണ്ടാക്കിട്ടും ആർക്കാ അങ്ങനൊരു ചിന്തേണ്. പിന്നെ മക്ക പിന്നെ എല്ലാം തിന്നണ മക്ക് പ്ലാൻ ചെയ് പിന്ന നമുക്ക്‌ എന്തേലും ഉണ്ടാക്ക വിചാരി ഇത് ഇവിടത്തെ ഓസ്വാസ് ആണ് ആ ആ അപ്പോ പിന്നെ ഓർക്ക്‌ സ്‌കൂൾട്ട് പിന്നെ ഞാന് മുട്ട ചിക്കി കൊടുക്കേം ചെയ്തു, പിന്നെ ഇതും കൊടുത്തു. പിന്നെ കക്കരിക്കണ്ടായോ അപ്പ കക്കരിക്കെ ങ്ങനെ ഉപ്പുമു ഏ തുറക്കിയൊക്കെ ഉറ്റിച്ചങ്ങാണ്ട് ഇ തൈര് ഉറ്റിച്ചങ്ങാണ്ട് അങ്ങനെ ഇണ്ടാക്കിങ്ങാണ്ട് അങ്ങനെ ഓളെ പറഞ്ഞച്ചു.
ന്നായിക്കോട്ടേട ഞാൻ വിളിച്ചാ.
ആ ആയിക്കോട്ടെ ന്നാ ശെരി.
ആ